ഹലോ ആ... ആ.. കേക്കാം
അ.. ആ..
അപ്പൊ, അങ്ങ് ആ.. അപ്പൊഫ്രണ്ട് ആ, ഫ്രണ്ട്സിന്റെ കാര്യാണ് പറഞ്ഞോണ്ട് അപ്പം ഇതുപോലെ ഇപ്പം ചേച്ചി ചേച്ചിയൊരു കാര്യം പറഞ്ഞു, ഇപ്പം ഒരാളെ കാര്യം പറഞ്ഞു നിനക്കിപ്പോ ഇതേപോലെ വീട്ടില് അങ്ങോട്ട്പോവാം ഇങ്ങോട്ടുവരാം ങ്ങനെയൊന്നുല്ലെ
ആ.. എനിക്ക് ആ.. അങ്ങനെയൊന്നുമില്ല, ഇ ഇപ്പൊ വീട്ടി കുട്ടികള് പറയണപോലെ കേൾക്കണം, അങ്ങനെയുണ്ട്. ആ.. ചേച്ചിയിപ്പം ഏ.. ചേച്ചിയിപ്പം ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെവിടും. പക്ഷേ യെന്നെയങ്ങനെ വിടൂല.
അല്ല, ഈ കൊറ കൊറച്ചുമുമ്പല്ലേ പറഞ്ഞേ ഫ്രണ്ട്സില്ലെന്ന്
ഫ്രണ്ട്സില്ല. ഞാൻ പോവുവായിരുന്നു, പക്ഷേ പ്ലസ്, പ്ലസ്ടു പഠിച്ചു കൊണ്ടിരിക്ക പഠിക്കുമ്പം പോവുവായിരുന്നു, എന്റെയൊരു ഫ്ര ആ.. എന്റെ കൂടെപ്ലസ്ടു പഠിക്കുന്ന ഒരുഫ്രണ്ട്‌ വീടിന്റെ അടുത്തായിരുന്നു. അപ്പളത്തേക്ക്, അപ്പഴേയും ഓ.. പോം... നോട്ടൊക്കെയെഴുതണം. അങ്ങനെയിങ്ങനെ അല്ലാതെ അവരുടെ വിട്ടിൽ ട്ടിൽ ഒരു പട്ടിയുണ്ടേ കുക്കിയെന്നാണ് പേര് അപ്പൊ അവന് കാണാൻ വേണ്ടി പോകുവായിരുന്നു. കുക്കി, കുക്കി
ആക്കും
ആ.. അപ്പൊ അവര് ആ പട്ടി ഇഷ്ട ആയൊണ്ട് പോവുവായിരുന്ന് അങ്ങനെ പോവുവായിരുന്ന്, അപ്പഴ് ആ ഓ പട്ടി എനിക്ക് പട്ടിയാണിഷ്ടം. പട്ടി ആഹ് ആ അപ്പയ്ത്തേക്ക് അങ്ങനെ പോവും പിന്നെ പിന്നെ അവര് വേറെ എന്ന് വെച്ചാ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പോവുരുന്നു ഒരു വർഷം വരെ ഞാൻ പോവുയിരുന്നു പിന്നെയും ര് വേറെ കോളേജിൽ പോയി വേറെ ഫ്രണ്ട്സ ഒക്കെ ആയി പിന്നെ എന്നെ അങ്ങനെ പോകൂല പിന്നെ അമ്മ എന്നോടത്തും വിടൂല
ആഹ ആ ആഹ്
പിന്നെ ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ട് വിടൂല
വിടൂല അപ്പം അനിയ അപ്പം അനിയത്തിക്ക് ഫ്രണ്ട് സില്ലാതായപ്പം ചേച്ചക്കായി ചേ
ആഹ ചേച്ചിക്കില്ലാഞ്ഞപ്പൊ അതെ ആ അതെ അതെ ആ പക്ഷെ ഇടക്ക ഇടക്ക് എന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വര് ഡ്രസ്സൊക്കെ തയ്ക്കാൻ വേണ്ടിയേ വരാറൊണ്ട് ആ വരാറൊണ്ട് ആ അങ്ങനെയൊക്കെ വരാറൊണ്ട് ആ അതുപോലെ പിന്നെ ചേട്ടൻട്ര ഫ്രണ്ട്സ് ഒന്നുല്ല
ആഹ് എ എനിക്ക് അത് തന്നെ എനിക്കിപ്പം കോളേജ് നീട്ടിയതാണല്ല
ആഹ ആഹ ആഹ
ആ അപ്പം വേറൊരെടുത്തൊന്നും അങ്ങനെ കിട്ടീട്ടൊണ്ട് ഒന്നോ രണ്ടൊയിട്ടൊണ്ട് അവരൊക്കെ കുറച്ച് കഴിഞ്ഞ പോയി ആ ഇതേ പോലെ പോയി എനിക്കിപ്പം പ്ലസ് വൺ പ്ലസ് ടു ഒന്ന് രണ്ട് കയ്യിൽ എണ്ണാവുന്ന
അത്രേ പക്ഷേ ഒരു കണക്ക് നോക്കിയ ആരു ഇല്ലാത്തയാണ് നല്ലത്
അല്ല പണ്ടങ്ങനെ വിചാരിച്ചിട്ടുണ്ട പക്ഷെ
ആഹ ബന്ധങ്ങളെ വെ ഇത് വെല അറിഞ്ഞപ്പം
ആഹ എന്നാ പറഞ്ഞാ ഇപ്പം എല്ലാരും വേണമെന്നുണ്ട് അങ്ങനെ ഒരു സംഭവാണ് പക്ഷെ ബന്ധുക്കളെ വേണ്ട ബന്ധുക്ക ണ്ട
വീട്ടാര എന്റെ ബന്ധുക്കള്
അല്ലെ വീട്ടുകാരല്ല വീട്ട്കാരാ
ഓ ഓ ഓ ആ എനിക്കും ഇഷ്ടമല്ല ഞാനും അങ്ങനെ വലു തായിട്ട് അവരുവായിട്ടൊന്നും മിണ്ടാനൊന്നും പോവൂല്ല
ആഹ്
അവരിപ്പോ നമ്മള് നമ്മളിപ്പോ ഒരിത് ചെയ്യണങ്കി അവരി ക്കതിഷ്ടപ്പെടുന്നെങ്കി അവര് വേറെ രീതിയിലാണ് വീലുള്ളവരടടുത്ത് പറഞ്ഞു കൊടുക്കു ന്ന് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പഴത്തേക്ക് നമ്മൾ അവരടടുത്ത് കൂടുതലടു ക്കാതിരിക്കാനാണ് നല്ലത്
നല്ലത് കാരണം എനിക്കീ
നമ്മളാരോഗ്യ ത്തിന് നല്ലത് നമ്മളെ എല്ലാ എ എല്ലാത്തിനും നല്ലതതാണ്.
ആ പക്ഷെ എനിക്കീ എ എന്നൊ പൊ ന്നെനി ക്കി ഫ്രണ്ട്സ് ഇല്ലാത്തിനസ് സമയത്ത് ബന്ധുക്കൾ കസിൻസ് അങ്ങനെ എല്ലായിടത്തും ഭയങ്കര കമ്പനിയാരുന്നു ആവരടുത്ത് പക്ഷെ ഒരു സമയെത്തിയപ്പം അവരും അ ഒരുമാതിരി ആ മറ്റടുത്തെ സ്വഭാവം കാണിച്ച്പോയി ആ പിന്നെ കോളേജില് വന്നപ്പം എനിക്ക് അങ്ങനെ അറ്റാച്ച്മെന്റൊന്നും ഇല്ല നേരത്തെ തൊട്ടെ അറ്റാച്ച്മെന്റില്ല എനിക്കങ്ങനെ അറ്റാച്ച്മെന്റുണ്ടാവണൊന്നൊന്നും ആരടത്തും തോന്നിട്ടൊന്നുല്ല ഫോൺ കാണുമ്പ ചിരിക്കും കുറച്ച് സംസാരിക്കും അങ്ങനെ മനസ്സിലോട്ട് അങ്ങനെ വെ പക്ഷെ കോളേജില് പോയപ്പോ ആ കൊറേയെണ്ണം കിട്ടി അന്നിട്ട് അതൊക്കെ വെ വേഷ അല്ല നല്ല അ പിന്നങ്ങ് പോയി
അയ്യോ
ആ അതന്ന് പറഞ്ഞാ രണ്ട് വർഷം കമ്പനി ഉണ്ടായിരുന്നവരൊക്കെയാണ് പക്ഷെ രണ്ട് വർഷം കൊണ്ട് കമ്പനിയുള്ളവരെ കാളും
ആ
ഏ രണ്ടു മാസം കൊണ്ട് കമ്പിനിയായവര് അതിനെക്കാളും നമ്മളടുത്ത് ആ് നല്ലത് കാരണം അവര് നമ്മളെ മനസ്സിലാക്കും പക്ഷെ രണ്ട് വർഷം കൊണ്ടുള്ളവര് നമ്മളെ മനസ്
അതെ അതെ അതെ
ആ
അങ്ങനെയൊക്കെയൊണ്ട് ചെലവര് ചിലവരവരെ ആവശ്യത്തിന് മാ ത്ര നമ്മള് യൂസ് ചെയ്യണവരുണ്ട്
ആ ഉണ്ട് ഉണ്ട്
പക്ഷെ നമുക്കത് മനസ്സിലാവൂല നമ്മള് നമ്മൾ നമ്മള് അവടെ ഇതായിട്ട് അവടെ കൂടെ നിക്കുമ്പോ ഒപ്പവും നമ്മളുമായിട്ട് വലിയ കമ്പനി എന്ന് വെച്ചാ അങ്ങനത്തെ ഒരുരിത് വരുണ്ട് പക്ഷെ നമ്മളങ്ങോട് നീങ്ങ നമ്മള കുച്ച് കുറ്റം പറയണ കുറേ ആൾക്കാരുണ്ട്
ഉണ്ട് ആഹ അങ്ങനെ ഉണ്ട്
ണ്ട് അതൊണ്ട് പക്ഷെ അത് ഞാൻ പഠിക്കാൻ പോയ നാൻ എനിക്കത് മനസ്സിലായത്
എനിക്കും അങ്ങനെ തന്നെ കാരണം കൊറെ പാഠങ്ങളെ കിട്ടി കാരണം ഞാൻ ഞാൻ കോളേജ് ക്കേറുമ്പോ എന്റെ മൈൻഡ ന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഇല്ല മ
അതെ നമ്മൾ ജീവിതം കൊണ്ടാണ് പഠിക്കണത് കൊറെ കാര്യം അത് എനിക്ക് ആഹ അതെ അതെ
അല്ല ഒന്നിന്റെ നീട്ടല് നമ്മള് ചിലപ്പോ പഠിക്ക
അതെ
പക്ഷെ ചിലര് നമ്മളെ നമ്മള എടുത്തി
ആ ആ അതെ അതെ അവരെ വിളി അവരു ആയിട്ട് കൂടുതൽ ഇത് വേണ്ട
ആ കാരണം നമുക്ക് മനസ്സിൽ ആനമക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മളെ കൂടെള്ളവർക്ക് മനസ്സിലാവും പക്ഷെ നമ്മ നമ്മൾ മനസിലാക്കും
ആഹ ആഹ അതെ ആഹ അങ്ങനെ അതെ അങ്ങനെ ആഹ
ഓരോ ടൈമിലുള്ള ഓരോ ഇത്
ആഹ അതെ ആഹ പക്ഷെ ഒരു ഒരു ദിവസം അവര് നമ്മളെ വില മന ലാക്കുന്ന ഒരു ദിവസം വരും പക്ഷെ അപ്പഴും നമ്മള് നമ്മൾ അവരുടെടുത്ത് മിണ്ടണ എന്നില്ല അപ്പൊ ഇതൊ നമ്മൾ കുറേ നല്ല മാർക്കാണ് നമ്മെ സ്വഭാവ ആയാലും നമ്മള ത്രാലും എല്ലാം നല്ല മാറും
ചെലപ്പം ചെലപ്പോ നമ്മള് മിണ്ടാതാവണന് മ്പോള്ള സമയം അവരായിരിക്കും നമ്മളപ്പഴ് ട്ടിയേക്കണപക്ഷെ പിന്നെ ഒരു സമയം നമുക്കും തിരിഞ്ഞു വരും.
അതെ അതെ അതെ അതെ അങ്ങനെയൊക്കെ ഉണ്ട് കൊറെ
അപ്പം ഈ ഫഹദ് ഫാസിലിനെ ഭയങ്കര ഇഷ്ടം ടാണോ
ഫഹദ് ഫാസിലിനെ
ആഹ്
ആ എനിക്ക് ഇഷ്ടല്ലാട്ട.
അല്ല അയാള ഡയലോഗാണെങ്കി അതെ അതെ
അത അത് അത് പണ്ട് മുതലേ ഉണ്ട് എന്റെ എൻ എൻ റിയവേറൊരിടത്ത് ജോലിക്ക് പോയിരുന്നേ അപ്പഴത്തേക്ക് അവിടെ ടുത്തൊരാന്റിക്ക് എന്റെ ഈ തന്നേ അത് അത് ഭയങ്കര ഇഷ്ട ഇഷ്ടാണ് തന്നെ അങ്ങനെ എന്നെ കാണുമ്പ ഇങ്ങനെ പറയും. തന്നെ തന്നെ വന്നു തന്നെ അങ്ങനെ പറയും അ പിന്നെ അമ്മ എല്ലാരും ചെ എന്റ അടുത്ത് സംസാരിക്കാൻ എല്ലാരും പറയും വായാടി എന്ന് പറയും. സമയവും പോവും. വായാടിയെന്ന് പറി
ആഹ് വായാ
ബെ എനിക്ക് ഇപ്പോ ഒരാളെ കിട്ടണെങ്കി ഞാൻ എന്റെ നടന്ന എല്ലാ കാര്യൊ അവരട്ത്ത് പോയി പറയ് പക്ഷെ അത് പിന്നെ എനിക്ക് ക്ക് ഒരിത് പണിയായിട്ട് വരും. ക്ഷെ ഞാൻചിന്തിക്കൂല നമ്മുടെ വിശ്വാസത്തോടെ എല്ലാം കാര്യം പോയി പറയും പക്ഷെ ഇപ്പൊ ഞാ ആ സ്വഭാവം നിർത്തി.
പക്ഷ ഞാൻ ഫസ്റ്റ് ഒക്കെ എനിക്ക് എനിക്ക് ഫസ്റ്റൊക്കെ ഞാനൊരു ലിമിറ്റ് ഇടും. എന്നാ പിന്നെ ക്ലാസ് നമുക്കൊരു കമ്പനി കുറവാണ് തോണെ ണിയാ നമ്മൾ അങ്ങനെ പറയല്ലോ പഷെ പക്ഷെ നമുക്ക് നമ്മളടുത്ത് കൊറച്ച് അറ്റാച്ചഡ് ആയി കഴിഞ്ഞാൽ എല്ലാം പറയും നമ്മള് പറയാന്നൊരു സ്പേസ് വരും അവിടെ
ഓഹ്
ആദ്യം അങ്ങനെ അങ്ങനെ എത്ത അവരിത് പക്ഷെ അതിപ്പഴും അങ്ങനെയാണ് നേര ത്തെ അങ്ങനെയാണ് ആ ആദ്യമേ പോയി എല്ലാം വെള പോവൂല ചില ഇടത്ത് അ റിയാതെ പറഞ്ഞോവും അല്ലാതെ ആദ്യമേ പോയി പറയൂല പക്ഷെ നമു ക്കൊരു ഇത് വരും കോൺഫിഡൻസ് അവരെ
കോൺഫിഡൻസ് ആ അതെ അതെ ഇപ്പം വീട്ടിന്റെ അടുത്തുള്ള ആയാലും ഞാന് പ്പ വലുതായിട്ട് അവരു ആയിട്ട് ഇതിന് പോവില്ല ന്ന് വച്ചാ ഒരു പണി കിട്ടിയത് നമുക്ക് മനസ്സിലാക്കുവല്ലോ അവര് വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് വരും പിന്നെ അവര് നമ്മട് ളട്ത്ത് പറഞ്ഞ് കൊടുക്കും നമ്മൾ അവര്ടെടുത്ത് മിണ്ടണില്ല്യ അങ്ങന്നെ നമ്മള് കുറിച്ച് ഇല്ലാത്ത കാര്യക്കെ പറഞ്ഞ് കൊടുക്കും അപ്പൊ നമുക്ക് ആ വൈരാഗ്യം കൂടെ കാരണം നമ്മൾ അവര് നമ്മളടുത്ത് മിണ്ടാവരുമ്പം നമുക്ക് മിണ്ടാൻ തോന്നൂല്ല പക്ഷെ അവര് പറിം നമക്ക് നമ്മളിപ്പോ ഇപ്പൊ നമ്മളിപ്പോ ഒരു വണ്ടി എട് ത്ത്ന്ന് വിചാരിച്ചു അവര് പറയ അയ്യോ അവള്താ ഇപ്പൊ വണ്ടി എടുത്ത് അവക്ക് അതിന്റെ ഷോ നമ്മ്ടത്തെ അവര് വന്ന് പറഞ്ഞേന്റെ ഇത് നമ്മളെ മനസ്സി കെടക്കണോണ്ടേരിക്കും നമ്മളവരട്ത് മിണ്ടാത്തെ
മിണ്ടാത്തത് ആ
അങ്ങനെയുണ്ട് പക്ഷെ അവര് ഗതിയുണ്ട് പക്ഷെ അവര് പുറത്ത് പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് അവർക്ക്ങ്ങ നേണ് അങ്ങനെ ക്കെ പറിം. ആ അതെ അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പ അത് നമ ക്ക് വെഷമാവും പിന്നെ നമ്മൾ ഇത്രീ നല്ല ഹേ വിശ്വസിച്ച ഒരാളെ നമ്മെ കൂടെ നിന്നിട്ടും അവര് നമ്മളടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക്ത് എന്തുമാത്രം വിഷമം വരുമന്ന് അവർക്ക് ചിന്തിക്കും പറ്റിക്കാൻ പറ്റൂല പക്ഷെ നമുക്ക്
പക്ഷെ വേറെ എന്ന് പറഞ്ഞാ ചിലരുണ്ട് ചിലരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാള അടുത്ത് എത്ര തെറ്റ് ചെയ്താലോ അവരെടുത്ത് ആഹ എന്തെലും അവരുടെ തിരിച്ച മിണ്ടാനുള്ള ഒരു ഇത് അവർക്ക് കാണുംന്ന് ക്ഷമ ക്ഷമ കാണും ഇപ്പം ദൈവം പറഞ്ഞ പോലെ ചിലർക്ക് അത് ചിലടത്ത് നല്ലതാണ് അത് എന്ന് പറഞ്ഞാ ക്ഷമിക്കും അങ്ങനെ എല്ലാവരുടെടുത്തും ക്ഷമിക്കും ഇണന്നാണ് നമ്മളൊക്കെ ഒരു ആ ഇത് നമ്മള ഇതില് പറയണം പക്ഷെ എന്റെ ഒക്കെ ഒരു സ്വഭാവം വ ചോക്കിയ ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ
ആഹ
രണ്ടായ പിന്നെ മിണ്ടൂല
മിണ്ടുല അതെ ഞൻ അങ്ങനെ ഒരാൾ ഇഷ്ട ഇല്ലന്ന് വെച്ചാ പിന്നെ അവരാ അവര് നൽിക്കണ അടുത്ത് അങ്ങോട്ടും പോക അവിടെ നോക്കിയില്ല നമ്മൾ സംസാരിക്കാൻ വരാന്ന് വിചാരിക്കു പക്ഷെ ഞാൻ അങ്ങോട്ട് പോകൂുള്ള സംസാരിക്ക അങ്ങെ ഒരു സ്വഭാവ് എണിക്കണ്ട് അപ്പഴത്തേക്കും
ആഹ ഇതേ ആൾക്കാര് പക്ഷെ എന്തെങ്കിലും ഇപ്പൊ നമുക്കൊരു ഇതേ ആൾക്കാർ ഇപ്പ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ആപത്തായിട്ട് കിടക്കുമ്പോ ഇവര് ഇവര് ചിലപ്പോ ഉണ്ടെങ്കി വരുമായിരിക്കുമ്പൾ ചിലപ്പോ അപ്പോഴ നമുക്ക് ഇതല്ല മറ നമ്മൾ പക്ഷെ നമ്മൾ പെട്ടെന്നൊന്ന് മറ ക്കൂല
ആഹ ആഹ ആഹ അതെ അതേപോലെ തന്നെ അമ്മയൊക്കെ ആഹ
ചെയയില്ല
അതെ അതെ അങ്ങനത്തെ സ്വഭാവംണ്ട് എല്ലാരേും കണ്ണടച്ചങ്ങ് വിശ്വസിക്കുവ രണ്ട് മൂന്ന് ചാൻസ് ഒക്കെ കൊടുക്കും ഒരാൾക്ക്
പ്പോ അവൻ നമ്മൾ വിചാരിക്കരിക്ക യസ് ചെയ്യും കാരണം നമ്മക്ക് ഈ ചിലർ ക്ക് ജഡ് ചെയ്യാനുള്ള ഒരു കഴിവുംുണ്ട് ഇവരിക്ക് കാണാ അല്ലെങ്കി രണ്ട്, മൂന്നൂസം കഴിയണം. നമ്മളീ ഒരു വർഷം ഇവരടെ കമ്പനി അടിച്ചാല് നമുക്ക് അറിയൂലേ ഇവരെ സോവാവം. അത് കിട്ടി കിട്ടി കിട്ടി ആഹ് കിട്ടി
കിട്ടി കിട്ടിയാലും നമുക്ക്ത് മനസ്സിലാവൂല
ആ അത
അപ്പൊ അങ്ങ ക്കൊണ്ട്
ഭയങ്കര ആധികാരികമായിട്ടാണ് സംം സാരിക്കുന്ന എനിക്ക് പോോന്നണം ആ അതെ കൊറ ആ ഇല്ല ഫുഡ് ഇനി തന്നെ അവിടെയോ
ആ ശരി
ആ